ആ
ആ ഹലോ കേക്കുന്നുണ്ടോ?
ആ കേക്കുന്നുണ്ടെടാ
ആഹ് എന്താ എടുക്കുന്ന് രാവിലെ?
ഓ രാവിലെ വാക്കിങ്ങിനൊക്കെ പോയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളു.
ആണോ?
ഡെയ്ലി പോവും രാവിലെ മഴ ഇല്ലെങ്കിൽ പോവും.
നടക്കാൻ പോയില്ലേ?
നടക്കുമ്പോ
ഉം ഉം അതെ എന്തായാലും കാണും.
വേറെ ആൾക്കാരുണ്ട് ഫ്രൻസുണ്ട് ല്ലാ ഫ്രൻസുണ്ട് എല്ലാരും കൂടെ ചേർന്ന് പോവും ഉം
ഉം ഉം ഇനിപ്പ മക്കള് സ് ക്കൂളി പോവാനില്ലേ?
ആ സ്കൂളിൽ പോവാറായി അവർക്ക് അഞ്ചാന്തി തുറക്ക്
അഞ്ചാന്തി തുറക്കോളോ
ഉഹും
പിന്നെന്തുണ്ട് വിശേഷങ്ങളെല്ലാം
ഓ വിശേഷം എന്താ പ്ടാതെ എങ്ങനെ ഇരിക്കന്നു സ്കൂള് തൊറപ്പിന്റെ പരിവാടിയില്ലേ
കുഞ്ഞുങ്ങള് സ്കൂളിൽ പൊറ
അ ആവ ണ്ട് രണ്ടു പേരും സ്കൂളിപൊവണ്ട്
കൊച്ച് മക്കളല്ലേ
എന്തോ
കുഞ്ഞ് മക്കളല്ലേ കൊ
ആ ഒരാ ഒരാള് രണ്ടാം ക്ലാസില് ഒരാള് അഞ്ചില്
ഓ മഴയുണ്ടോ അവിടെ
ഏ ഇന്നിപ്പം മഴയൊന്നും ഇല്ല നല്ല തെളിഞ്ഞ് നിക്കണ് ആ ഞാനെ നമ്മുടെ തെങ്ങിലാണെങ്കിൽ തേങ്ങ ഉണങ്ങി നിക്കുന്നുണ്ടായിരുന്നു ഇ എല്ലാം ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു കാറ്റില്ലായിരുന്നു തേങ്ങയെല്ലാം അടന്ന് വീണ് അതൊക്കോ കൊറച്ച് നമുക്ക് കാണാൻ പറ്റുന്ന രീതി കിടപ്പുണ്ട് ബാക്കി എല്ലാം കാട്ടിനുള്ളിലാണ്
ഉം പറമ്പ് തോനേയുണ്ടല്ലേ തോനേം പ റമ്പുണ്ടല്ലേ
എ ഒ ഒരു പറമ്പില്ല പക്ഷേ അഞ്ചാറ് തെങ്ങുണ്ട്
ആഹ്
നമ്മുടെ ഇതിനകത്ത് തന്നെ കൊറച്ച് ഒരു
കൃഷിയൊക്കെ ഉണ്ട്ന്നില്ല അത്യാവശ്യം കൃഷ്
ആ ആ ഒരു ഒരുപാട് ഇപ്പൊ അങ്ങനെ ചെയ്യ ഇല്ലേ ഒരു വർഷായി പന്നി ശല്യം
ഓ ഓ ഓ ഓ അപ്പഴേ ആഹ് ഈ തൊഴിലൊറ പ്പാരൊക്കെ വന്ന് വൃത്തിയാക്കത്തില്ലേ
ആ വരും വൃത്തിയാക്കും അവര് മഴക്കുഴി എട്ക്കും പിന്നെ അവര് ചെത്താനേൽപ്പിച്ചാ ചെത്തും അവര്
ആ ഹ ഹ ഹാ
പിന്നെ നമ്മൾ ആളെനെ നിർത്തി ചെയ്യും ചെയ്യിപ്പിക്കും അത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നട്ട കാച്ചിലും ഇതൊ ചേമ്പും കപ്പയും ഒന്നും ഇല്ല
ഓ എല്ലാം പന്നികൊണ്ടു പോയി ആഹ
പന്നി കണ്ടു പിന്നെ നമ്മള് ശ്രദ്ധിക്കണം കിട്ടി വാഴയാണെങ്കിലോ അഞ്ചാറും ഒരു പത്ത് പതിനഞ്ച കൂടി ഏത്തവാഴ വരും ആ ഏത്ത വാഴ കിട്ടിയില്ല അതന്ന വെച്ച് കഴിഞ്ഞാൽ ചവിട്ടി ഓടിച്ച് കളയും കുത്തി ചവിട്ടി ഓടിച്ചു
ആഹ എന്ത് ശല്യോ പന്നികൾ
ശല്യോ പിന്നെ അത് കാരണം പിന്നെ ആ മൂന്നോ നാലോ മൂട് കപ്പ മാത്രം കിട്ടും അതാ എങ്ങനാന്ന് വെച്ച കഴിഞ്ഞാൽ നമ്മള് ചാക്കവും തുണിയ ഒക്കെ ഇട്ട് കെട്ടി പൊതിഞ്ഞഞ് വെച്ചത് കാരണം ലെ രാത്രിയാകുമ്പോൾ വെട്ടടിക്കുന്ന കാരണം അത്ര
ആാ നിങ്ങളുടെ ഹൈറേഞ്ച് ഏരിയല്ലേ ഹയർ ഹൈറേഞ്ച് ഏരിയല്ലേ
ആ ഹൈറേഞ്ച് ഏരിയൊന്നും അല്ല പക്ഷെ ഇപ്പൊ പൊതുവേ ഇവിടങ്ങളിൽ ഫുൾ പന്നി ഇറങ്ങിയിട്ടുണ്ട്
ആഹ
ഉം ഹൈറേഞ്ച് ഏരിയൊന്നും അല്ല അപ്പോപിന്നെ പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
കാടൊക്കെ കാണോ ഉള്ളിലോ
അതെന്ത് വെച്ചു കഴിഞ്ഞാലേ ഓനും പോം എഅടുപ്പിച്ചടുപ്പിച്ച് വീടില്ല എല്ലാം കുടു കഴക്ക് ഒരു രണ്ടേഏക്ക ക്കർ അങ്ങനെയൊക്കെ സ്ഥലുണ്ട്
ഓ അതാണ് ഉം ആ അങ്ങോട്ട് ആ ഏരിയലോട്ടൊക്കെ തോനെ
ആഅത് ആ നമ്മുടെ ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ സ്ഥലണ്ട് അപ്പൊ ഇപ്പൊ നമ്മുടെന്നെ പക്ഷെ എന്റെ അപ്പൊ ഈ കുടുംബത്തിൽ തന്നെ മൂന്ന് നാല് ഏക്കറാ ഇന്ന് ഇതിനെന്ന ഒരു മൂന്ന് മൂന്ന് വീട് ആണ് ഞങ്ങള്
ആന്നു ആ ആഹ ഹ ഹ ആ എന്നിട്ട് പിന്നെ അങ്ങ് കാടു പിടിക്കും
ആ പിന്നിതി കാട് പിടിച്ച് കിടക്കും ഒന്നേന്ന് വെച്ച് കഴിഞ്ഞ നമ്മെടെ ആ ആ ഇവിടെ ഇല്ലാത്ത ആൾക്കാരില്ലേ കെട്ടിച്ചൊണ്ട് പോയില്ലേ അപ്പൊ ഇപ്പ ഇങ്ങനെ കിടക്കല്ലേ അത് അങ്ങനെക്യാരി നോക്കാനുവേണ്ടി ല്ലേ അവര് വല്ലപ്പോഴും വരും അപ്പൊ അങ്ങനെയുള്ള ഇതല്ലേ അപ്പ ഈ കാടി ഇങ്ങനെ കറിയ പെട്ടെന്നല്ലേ ഈ കാട് പിടിക്ക ഇപ്പം ദേ ഇവിടെ ഫുള്ള് വൃ ത്തിയാക്കിയിട്ടിരിക്കുയാരുന്നു
ആഹ ആ ഒരു മഴയങ്ങോട്ട് പെയ്താ അങ്ങ് കുരുത്ത് കയറും പോച്ചേ ഇം
ല്ലോ ഒന്നും പറയണ്ട പിന്നെ പല്‌ പശുവിന് തിന്ന പുല്ലായത് കൊണ്ട് പശുവുള്ളവര് വന്ന് ക ട്ട് ചെയ്തോണ്ട് പോവും എടയ്ക്ക് അല്ലാണ്ട് ഉള്ള ചെറിയ ഇതില് കുറ്റി കുറ്റിക്കമ്പ് പോലുള്ള അങ്ങനെ പിടിക്കുന്നതു അതൊന്നും ചെയ്യാൻ ഒക്കൂല. അപ്പൊ ഇക്ക എവടെ? വന്ന് വന്നിരിക്കും
ഓ അറിയത്തില്ല ഏഹ് രാത്രിയാവുമ്പഴാ ആഹ്
തേങ്ങ നമുക്ക് കിട്ടൂല രാത്രി ഇല് തേങ്ങ ഇരുന്ന് കരണ്ടുന്ന സൗണ്ട് കേക്കാം
തേങ്ങ ആരെടുത്തോണ്ട് പോവും
തേങ്ങാ പന്നി തന്നെ എടുക്കും പന്നി കരണ്ട് വന്നിട്ട് തൊണ്ട് അവിടിട്ടിട്ട് ആ തേങ്ങ അത് കഴിക്കും
അയ്യോ തേങ്ങയും എടുത്തോണ്ട് പോവോ അത് ഞാ എന്റെ എനിക്കുള്ള പുതിയ അറിവാണ് തേങ്ങയൊക്കെ എടുത്തോ
ആ നമുക്ക് കേ കേക്കാൻ പറ്റും അതിരുന്ന് കരണ്ടുന്ന സൗണ്ട് തേങ്ങ എടുത്തോണ്ട് വെച്ച്
ആണോ എന്നിട്ട് നമ്മള അടുത്തോട്ട് ചെന്നാ നമ്മളെ ഉപദ്രവി യാ
നം നമ്മളെ മനുഷ്യരെ ഒന്നും ചെയ്യത്തില്ലത്
കുത്തൂന്നൊക്കെ കേട്ടി
ആ പക്ഷെ ഇത് മനുഷ്യരെ ഇവടെ ഇത് ഈ ഇവടങ്ങളില് മനുഷ്യര് ഒരിക്കേ ഇവടെ ചേട്ടൻ പറയുന്നത് കേട്ടു രാത്രിയിലാണ് നമ്മൾ അങ്ങനെ കാണാറേ കാണ ചെലപ്പം കാണത്ത് നടക്കുന്നുന്ന് സൗണ്ട് നമ്മളകത്തിരിക്കുമ്പം പുറത്തൂടെ മനുഷ്യര് നടക്കുന്നതിനേക്കൂട്ടുള്ള സൗണ്ട്
ആ ഹാ ഹാ ഹാ
ഇപ്പൊ ഇവടെ ഒരു അഞ്ച് പട്ടിയുണ്ട് അപ്പ പട്ടികള് കെടന്ന് കുരയ്ക്കുന്നത് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും പോകുന്നുണ്ട് എന്നുള്ളതേ ഇ അല്ല ഒരിക്കെ ഒരു മു മണി നാല് മണി സമയത്ത് ഇവിടുന്ന് വണ്ടിയും കൊണ്ട് അങ്ങോട്ട് പോയപ്പോ റോഡിൻറെ കു ക്രോസ്സ് ചെയ്യാൻ വേണ്ടി റോഡി നിക്കുന്ന്
ആണല്ലേ ആ ഇത് കൂട്ടത്തോടാണോ വരുന്നത്?
എന്തോ
കൂട്ടത്തോടാണോ വരു
അന്ന് ഒറ്റ ഒരണേ ഉള്ളു. കൂട്ടം മേളിലങ്ങ് അപ് അപ്പറത്തെ തോട്ടത്തിലെങ്ങാണ്ട് ഇണ്ടായിരുന്നു കാണും തോട്ടത്തിന്റെ നടൂക്കൂടായിരുന്നു റോഡ്. ആ റോഡ് ക്രോസ് ചെയ്യാ നിക്കുവാര്ന്നു അവിടെവിടെയാ പക്ഷേ രാത്രി വരുമ്പോം കൂട്ടത്തോടാ വരുന്നത്
ആഹ് ആഹ് ആഹ് ആഹ് അത് കൂട്ടത്തോടെ വന്ന് എല്ലാം കൂടെ പൊളിച്ചു എന്നത് തേങ്ങ വരെ എടുത്തൊണ്ടോവോന്ന് പറഞ്ഞപ്പോ അതിശയം ഞാൻ വെ ച്ചീ കപ്പയും ചീനി പിന്നെ ചേമ്പും ഒക്കെ എടുക്കത്തോളന്ന്
ത്ത് ചൊരണ്ടി ചകിരി മാത്രം അവിടെ ഇട്ടേക്കും അത് നമ്മക്ക് അറിയാൻ പറ്റും പന്നി കേറി
ഉം
കുഞ്ഞു കുഞ്ഞാ ആ നാര് പോലെ ഇങ്ങനെ ചൊരണ്ടി
ഓ ഓ ഓ അന്നതേ തേങ്ങങ് മൂപ്പാ മൂപ്പാകുമ്പഴേ അങ്ങ് ഓഫെയ്യ് മൂപ്പാകുമ്പഴേ അങ്ങ് അടത്തിക്കണം ആളെ കിട്ടത്തില്ലല്ലേ
ആളെ കിട്ടത്തില്ല തെങ്ങേ കേറാ അതല്ലേ പിന്നെ നമ്മള് വീട്ടീന്ന് എപ്പഴേങ്കിം പിന്നെ നമ്മളെന്ത് ചെയ്യും ന്നറിയാവോ പൊക്കത്തിലുള്ള തെങ്ങും കൂടിയതാണ് സാധാരണ നമുക്കൊരു തോട്ട വെച്ച് അങ്ങനെ ഇത് പക്ഷേ നല്ല പൊക്കത്തിലുള്ളത്
ഓ
അതിപ്പാ എത്തത്തു ഇല്ല പിന്നെ ചെലപ്പഴക്കെ ഏണി വെച്ച് പാതി വരെ കേറീട്ടേയ് ഓ തോട്ടക്ക് ഒക്കെ നോക്കും അല്ലെങ്കി വീടിൻ്റെ മ വീടിന്റെ അടുത്ത് ഇക്കുന്നതൊക്കെ അങ്ങനെ വലിച്ചിടാൻ നോക്കും
ഉം നമുക്കൊക്കെ ഇവിടെ ആളെ കിട്ടും തേങ്ങ വെട്ടാൻ ആള് വരും
ആന്നില്ലേ ഇവിടെ തേങ്ങയിടാൻ ആളെ കിട്ടില്ല അതാണ് പ്രശ്നം
ആ നമുക്ക് ആളും വെ ആളും വ രും പിന്നെ നമ്മുടെ നമ്മള് താമസിക്കുന്നിടത്ത് ഒരു തെങ്ങ് ഒള്ളു ഒരു തെങ്ങേ ഉള്ളൂ നമ്മളിപ്പ താമസിക്കുന്ന അത് ടെറസിന്റെ മോള് കേർ ന്ന് വലിച്ചി
വലിച്ചിടാ ആ നമുക്ക് രണ്ട് തെങ്ങിന്ന് അങ്ങനെ വലിച്ചിടാൻ പറ്റും ബാക്കി ചിലത് ചിലപ്പോ അപ്പുറത് നികുന്നേ മരത്തിന്റെ മേ മരത്തെ കയറി തെങ്ങയ ഡയറക്റ്റ് നമ്മുക്ക് കയറ ഒക്കത്തില്ല നല്ല പിന്നെ പോയ വളവ് വളം ഉണ്ടെങ്കി കേറാൻ പാടില്ലേ വ അത് കാരണം കേറാൻ പാട ഈ ഒരു ആറു മാസത്തിന് മുമ്പാ ലാസ്റ്റ് അടച്ചത്
ഓ അന്നേരം എല്ലാം ഉണങ്ങി ഉണങ്ങിയിരിക്കുവ നമുക്കും അങ്ങനെ വെള്ള രുണ്ട് അവിടെയും ഉം നമ്മൾവല്ലപ്പോഴൊക്കെ പോം ആറു മാസം ഒന്നിച്ച് എല്ലാം കൂടി നടത്തും കരിക്ക് ഉൾപ്പെടെ നടത്തും ആ അത് വലിയ നമ്മള ഇങ്ങനെ വളൊന്നും ഇടത്തൊന്നില്ല തേങ്ങ വെട്ടാൻ വേണ്ടി അങ്ങോട്ട് പോവാറുള്ളു അതുകൊണ്ട് നമുക്ക് മാ രണ്ടു മാസം കൂടുമ്പോ ഒരാളെ വിളിച്ച് കേറ്റി ഇട്ന്നെ നഷ്ട അതിനും വേണ്ടി തേങ്ങ ഇല്ലല്ലേ ആ തെ അന് നല്ല നോക്കിയാലല്ലേ തങ് തെങ്ങിനോട് നോക്കിയാലല്ലേ തെങ്ങ് വല്
ആ പിന്നെ അത് വേറൊരു കാര്യുണ്ട് നന്നായിട്ട് കൊറച്ച് കല്ലുപ് പ്പും ഇവിടെ ഞങ്ങൾ കല്ലുപ്പും പിന്നെ ചാരം കല്ലുപ്പും ചാരം ആണ് ഞങ്ങളുടെ ഇവിടെ കൂടുതലും ഇടുന്നത്
ആ തെങ്ങിന്റെ വളം അത് തന്നെ ചാരം കല്ലുപ് പ്പും തന്നെ നമ്മൾ പക്ഷെ ആളു താമസൊക്കെ ഉണ്ടെങ്കി കൊണ്ടിടും പിന്നെ ഇത് വല്ലപ്പോഴുമൊക്കെ അങ്ങോട്ട് പോകുന്നത കൊണ്ട് ഇടത്തില്ല ഉം ഇന്നിട്ട് ആറ് മാസം കൂടുമ്പോ അടത്തുമ്പോ അത്യാവശ്യം തേങ്ങയൊക്കെ കിട്ടും
ആ ഹ ഹ ഹ ഇവിടെ തേ പണ്ട് നമ്മക്ക് കിട്ടത്തില്ലായിരുന്നു ഇതിപ്പ ക പണ്ടെന്ന് വെച്ച് ഒരു സമയം വരെ നമ്മൾ കാശ് കൊടു അത് കഴിഞ്ഞിട്ട് ച്ചിട്ടില്ല ട്ടോ
അല്ലേയ് കഴിഞ്ഞ വർഷം ഭയങ്കര റേറ്റ് കൂടില്ലായിരുന്നോ ഇപ്പഴല്ലേ കുറഞ്ഞത്
ആഹ്‌ പിന്നേ നൂറ് രൂ കിലോയ്ക്ക് നൂ ഏഹ് തൊണ്ണൂറ്റഞ്ച് എൺപത് തൊണ്ണൂറ് വരെക്കയായി
ആഹ്‌ പക്ഷെ നമ്മളാ സമയത്തും മേടിച്ചില്ല മ്മക്ക അത്യാവശ്യം അമ്മുടെ ആവശ്യത്തിനുമുണ്ട് നമ്മളിന്ന് തേങ്ങയങ്ങ് ഒരുപാട് യൂസ് ചെയ്തൊല്ല
പുറത്തുന്ന് വേടി
ആഹ് നമുക്ക് അത് തന്നെ തേ തോനെ തേങ്ങ ആവുമ്പോ തേങ്ങ ആട്ടിയൊക്കെ ചെയ്യോ
തേങ്ങായി ആട്ടാൻ വേണ്ടി ഇത് ചെയ്ത് ഇട്ടിട്ട്ണ്ട് നമ്മള് കൊറെയൊക്കെ അടുത്തമ്പം അപ്പൊറ്ത്ത് തഴെയിലൊക്കെ വളർത്തിനെ അങ്ങനെക്ക് രണ്ട് മൂന്നൊക്കെ ആഹ് കൊടുത്തു പിന്നെ വാക്കി ന്നാ പിന്നെ മൊളകിന്റെ കറിയോ കൂടുതലും ഇവിടെ വരും ക്കാറും ഞങ്ങൾ എടക്കെന്ന് ആട്ടിയാ ഒരുപാട് ആഹ് അ അങ്ങനെ ഇത് ചെയ്യത്തി ആട്ടത്തില്ല
ക്ക്യതാ
ശെരി